ഹലോ ഞായറാഴ്ചയായ്ട്ട് എന്തുവാ പരിപാടി
ഓ പ്രത്യേകിച്ച് ഒന്നും ഇല്ലടാ വീട്ടിൽ തന്നെ
യൊന്നും ഇല്ലായിരുന്നോ നിന്ന്
ആഹ് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു ഞാനാണെങ്കിലേ ഇവിടെ എൻ്റെ മോക്ക് ആണെങ്കിൽ പാവാടി ഉടുപ്പും തയ്പ്പിക്കാനായിട്ട് അയിൻ്റെ പീസ് എടുക്കാൻ പോണമായിരുന്നു അങ്ങനെ ഞാൻ അതിനൊക്കെ പോയി പോയി ഞാനൊര് പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് പോയിട്ട് മൂന്ന് മണിയൊക്കെ തിരിച്ച് വന്നപ്പോഴേ ഞാനും കൂട്ടുകാരിയും കൂ ടിയാ പോയത് അപ്പൊ പോയി എല്ലാം വാങ്ങിട്ട് വന്ന് ഇവിടിരിക്കുവായിരുന്നു
ഇൻപത് തയ് പിക്കാൻ കൊടുക്കണ്ടേ അത്
തയ്ക്കാൻ കൊടുക്കണം ഇവിടന്നാണെങ്കി കൊറച്ച് ദൂരെയ കൊടുക്കുന്നതേ
അടുത്തൊന്നും സ്റ്റിച്ചിങ് ഇല്ലേ
ത്തുണ്ട് എങ്കിലും നമുക്കിഷ്ടം ട്ട പോലെ തയ്ക്കണം ന്നാണ് അവരുടെ അടുത്ത് കൊടുത്ത് ത്താലെ തയ്ച്ചു തരത്തൊള്ള്
ആ
ആഹ് അ അപ്പൊ ഞാനാണെങ്കില് എന്തുവാ വാങ്ങീട്ട് വന്ന് ഇനിപ്പോ മോള് ഇവിടില്ല അവള് വ വന്ന അവള് അവളവിടെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയേക്കുവാ അപ്പൊ അതിന് തിരിച്ച വന്നിട്ട് വേണം പോയി തയ്പ്പിക്കാൻ കൊടുക്കും എടുക്കാനായിട്ട് അളവൊക്കെ എടുക്കണ്ടേ
ആ കുഞ്ഞിനെ കൊണ്ട് പോയി എന്തേും ഫംഗഷനും എല്ലാം ഉണ്ടോ അല്ലാതെ-
ഇല്ലല്ല ഇല്ലടാ ഞാനിപ്പ ഇവിടെ- പരാഗിൽ ഓഫർ ഉണ്ട നി-
ആ പറയൂ ഓഫറുണ്ട്
വിചാരിച്ച അങ്ങനെ പോയി വാങ്ങിയതാ പക്ഷെ ഓഫർ ഉണ്ടെങ്കിലും രണ്ട്- മൊത്തം മൂന്ന് മീറ്റർ എടുത്തു പക്ഷെ അഞ്ഞൂറ്റ- നൂറ്റിമുപ്പത്തിഏഴ് രൂപയായി ലൈനിങ് ഉൾപ്പെടെ
അങ്ങനെയൊക്കെ നോക്കിയാല ഓഫർന്ന് പറഞ്ഞാല് നമ്മള് പോയി നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുമ്പോ- റേറ്റ് വരും
ഒരു മീറ്ററിന് നൂറ് രൂപ
ആ നൂറ്റി തൊണ്ണൂറ്റ ഒമ്പത് കടയും പറഞ്ഞോണ്ടൊരു കട തുടങ്ങി നമ്മളിപ്പോ അവിടെ പോയി സാധനം മേടിച്ചിട്ട് വന്നതേ ഉള്ളൂ ഇപ്പം അങ്ങനൊക്കെ നോക്കിട്ടു- നമ്മളെല്ലാം സാധാരണ മേടിക്കുന്ന പോലെ തന്നെ. അന്നായിട്ടും എടു ത്തപ്പഴത്തെ ആയിരം രൂപ ആയി.
ആഹ് അതാ ഇവിടെ ഞാനിയിപ്പോ പോയിട്ടാണെങ്കിൽ അവൾക്ക് വേണ്ടിട്ട് എടുത്തല്ലേ മൂന്ന് മീറ്ററ്. ആഹ് മൂന്ന് മീറ്റ റിന് ലൈനിങ് ഉൾപ്പെടെ വാങ്ങിയപ്പോ അഞ്ഞൂറ്റി മുപ്പത്തേഴ് രൂപയായി.
നമ്മള് ഓഫർ ഇല്ലാതെ എടുക്കുമ്പോഴം ഇങ്ങനെയൊക്കെ തന്നെ ആകുന്നു തോന്നുന്നു.
ആഹ് അതുപോലെ എനിക്കാണെങ്കിൽ രണ്ട് സെറ്റ് സാരിയും. ഉണ്ട് അപ്പൊ അതിന് രണ്ടിനും ബ്ലൗസ് മേടിക്കാൻ വേണ്ടിയിട്ട്. കേറി അങ്ങനെ ബ്ലൗസ് രണ്ടും മേടിച്ചു, പക്ഷെ വർക്കൊന്നും ഉള്ളതല്ല. സാധാപോലെ പോ പോളി കോട്ടൺ അപ്പം അതിന് ഇച്ചിരി പുഫ്. കൈ വെച്ച് തുണി തൈപ്പി ച്ചാൽ മതി മറ്റേ മുട്ട് മുട്ടിന്റെ അവിടം വരെയും.
ആഹ് അങ്ങനെ
അത് വാങ്ങിയപ്പോ അത് ലൈനിങ് ഉൾപ്പെടെ മുന്നൂറ്റി എത്രയോ ആയിട്ടുണ്ട്. അഞ്ഞൂറും മുന്നൂറുംഎണ്ണൂറ് തൊള്ളായിരം രൂപക്ക് അടുത്തായി രണ്ട് സാധനം കൂടെ വാങ്ങിച്ച
ച്ച് കിട്ടണമെങ്കിൽ എത്ര രൂപയാവും?
ഒരു ബ്ലൗസ് തയ്ക്കുന്നതിന് എനിക്ക് തോന്നുന്നു മുന്നൂറ്റിമ്പത് രൂപയെങ്ങാണ്ട് ലൈനിങ് ഇട്ട്.
ലൈനിങ്ങ്ഇട്ട് മുന്നൂറ്റി അമ്പത് രൂപങ്ങാണ്ടാ ഇപ്പം ഇച്ചരി അത് ഒരു പൊട്ടി ക്കെല്ലാം കൊടുക്കവാ അതിലും കൂടുതലാവുന്ന് തോന്നു.
ആഹ് ആന്നാന്ന് പിന്നെ ഇവിടാണ് എന്റെവീടിന്റെ അടുത്ത് അമ്മടെ ഒരു ബന്ധുവുണ്ട്. അപ്പം അവര് തയ്ക്കും. അപ്പംഅമ്മഎന്റെ എടുത്ത് പറഞ്ഞു അവർടെകയ്യിൽ കൊടുത്താമതിയെന്ന്. ഞാനിങ്ങനെ വിചാരിക്കുവായിരുന്ന് കാരണം എന്താന്ന് വെച്ചാലേ? ഞാനി ഈ ബ്ലൗസ് ഇപ്പം വാങ്ങിച്ച് ഒറ്റവെട്ടേ ഇത് ഉടുക്കത്തുള്ളു.
ആ പിന്നെ
ഞാൻ ഒറ്റ വെട്ടമേഉടുക്കത്തള്ളു. അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ മോളുടെ ഉടുപ്പ് അവിടെ കൊടുത്തയപ്പിച്ചിട്ട് എന്റെ ഇതേ ഈ അമ്മടെല്ലാമ്പോ അവര് പത്തി നൂറുരൂപയേവാങ്ങത്തോള്ള്
വീടുകളിൽ കൊടുക്കുണെങ്കിൽ ലൈനിങ് ഇട്ട് മേടിക്കുവാണെങ്കിൽ അവരാണ്ട് ഇരുന്നൂറ്, ഇരൂറ്റമ്പതു രൂപയക്കെ ആവത്തോള്ളൂ.
ഇല്ല ഇല്ല ഇവിടെ മുന്നൂറ്റി അമ്പത് എടുക്കുവാ ആ ചേച്ചി.
വീട് ചില ചിലവര് അങ്ങനെ എടുക്കും ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയാ ലൈനിങ് ഇട്ട് തയ്ക്ക്ന്നേന്.
ആഹ് നല്ലിയോ? ഇവിടെ അതില അവർ അതില്കൂടുതല് എട് ക്കള
പലരും പല രീതിയിലുള്ള തയ്യലാ മ് ചെലവ ഭയങ്കര പൈസ മേടിക്കും എന്നാ ഒരു വകയ്ക്കും, കൊള്ളത്തും, കാണത്തില്ല.
ആഹ് പക്ഷെ ഇവര് നല്ല പോലെ തയ്ക്കും എനിക്ക് ഇവരുടെ തയ്യല് ഭയങ്കര ഇഷ്ടവാ.
ൻ ചില തയ്യല്കാരെ അവര് ഇടുന്ന ബ്ലൗസ് അടിപൊളി ബ്ലൗസ് ആയിരിക്കും അവരുടെ സ്റ്റിച്ചിങ്ങ് ഒക്കെ.
ഉം
പക്ഷെ ചെലപ്പോ അവര് നമ്മള് കൊടുക്കും ഇനി അബദ്ധം പറ്റുന്നതാന്നോന്നറിയാപ. എനിക്ക് ഒന്ന് രണ്ട് പണികിട്ടിയതാ.
അതെന്തോ സംഭവം എന്നറിയാവോ നമ്മളീ ഈ പുറത്ത് കടയിൽ കൊണ്ട്തയ്ക്കത്തില്ലേ മൂന്നാല് പേര് തയ്ക്കാനിരിക്കുന്നടുത്ത് അതിലെതെങ്കിലും ഒരു തയ്യൽക്കാരി പരാജയമായിരിക്കും എന്റെ കല്യാണത്തിന് ബ്ലൗസ് തയ്ച്ചവരാണ് അവര് ബ്ലൗസ് മൂന്നും എന്റെ കല്യാണത്തിനിട്ട മന്ത്രകോടിയുടെ ബ്ലൗസും സെറ്റമുണ്ടിന്റെ ബ്ലൗസും അവരുടെ വീട്ടിലിടത്തില്ലേ വൈകുന്നേരം ഫംഗ്ഷന്റെ അത് മൂന്നും അവര് കൊളവാക്കിയ തയ്ച്ചു തന്നെ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേറിപ്പോയി ബ്ലൗസ് തയ്ച്ചപ്പ ക്ഷെ അവർ വന്നപ്പോ ഞാനത് പറഞ്ഞ് അവരോട് പരാതി അവരോടെ കല്യാണത്തിന് തലേന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞ എന്റെ ബ്ലൗസ് തയ്ച്ച് കുളവാക്കിയില്ലെ ഞാൻ അവരോടങ്ങ് ചൂടായി സംസാരിച്ച്
പലരും നമുക്ക് ആ കല്യാണ ബ്ലൗ കയാവുമ്പോ അങ്ങനൊ കുളവാക്കിക്കഴിഞ്ഞാ
അതാ നമ്മുക്കതൊരു വിഷമം വെഷമാള്ള കാര്യല്ലേ അതോ ഞാനങ്ങോണ്ട് ചെന്നട്ട ആ ഒരു ദിവസം ഇവര് വന്നപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പുള്ളിയുടെ അമ്മ പറഞ്ഞാ ബ്ലൗസ് തയ്ച്ച ആളായി നിക്കുന്നന്ന് ഞാൻ പറഞ്ഞേ ഭയങ്കര പരാജയമായിപ്പോയി ബ്ലൗസ് തയ്ച്ചത് എത്ര രൂപേടെ ബ്ലൗസാന്നറിയോ നിങ്ങളെന്താ അങ്ങനെ കുളവാക്കിയന്ന് ഞാനങ് ചോദിച്ചു അയ്യോ കുളവായി പോയോ ഞാൻ പറഞ്ഞു ആ കുളവായി പോയി
ചിലര് സമ്മതിക്കത്തില്ല
ഉം ഞാൻ പറഞ്ഞത് കുളവായി പോയിന്ന എനീപ്പത്പോട്ടെ നമ്മള് പരാതി പറഞ്ഞോണ്ട് കഥയൊന്നും ഇല്ല അതാ ഞാൻ അതുകൊണ്ട് ഇപ്പ പരമാവധി നല്ല പരിചയമുള്ള നല്ല പോലെ തയ്ക്കുന്ന ഒരാളുടെ കയ്യിൽ നമുക്ക് കുറച്ച് പൈസ ആയാലുവേ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതി ഇതിൽ ഇടണ്ടേ
നമ്മള് ആശിച്ചായിരിക്കും ഒരെണ്ണം തയ്ക്കാനായിട്ട് കൊടു
അതാ പറഞ്ഞ നമ്മള ആഗ്രഹിച്ച ആശിച്ച് തയ്ക്കാൻ കൊടുക്കുമ്പോഴത്തേക്കും അവരത് കൊളവാക്കി തരും പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ സെറ്റ് സ ഉടുക്കുമ്പോഴേ നമുക്ക് നമ്മൾ ഉദ്ദേശി വിചാരിച്ചതുപോലെ കയ്യിൽ നിക്കത്തില്ല സെറ്റും ഉണ്ടാണെന്ന് നമുക്ക് ഒത്തോണം
ഉ ഞാൻ സെറ്റ് സാരി ഉടുക്കത്തില്ല ആ സെറ്റ് മുണ്ട് മാത്ര ഒടുക്ക
ആഹ ഞാനാണെങ്കിൽ ഈ സെറ്റും കൊണ്ടാണെങ്കിൽ ഇതുപോലെ എനിക്കാണ ഓൺലൈൻ ഡ്രസ്സിന്റെ പരിപാടിിയ ഉണ്ട് അപ്പൊ ഞാനാണെ അങ്ങനെ ഹോൾ സെയിലായിട്ട് തുണിയെടുക്കാൻ പോയപ്പോ അവിടെ കണ്ടപ്പോ ഒരൊറ്റ സെറ്റ് സാരി മാത്രം ഇപ്പഴത്തെ ഒരു മോഡൽ ഉണ്ടല്ലോ ഇങ്ങനെ വ ര വരാ ഇങ്ങനെ വരുന്നേ വരവര പോലെ വരുന്നേ അപ്പൊ അത് ഞാൻ വാങ്ങിച്ച് തൊള്ളായിരം രൂപേടെ പക്ഷെ അതെനിക്ക് അഞ്ഞൂറ്റി എത്ര രൂപക്ക് കിട്ടി പൊറത്തെ വെല തൊള്ളായിരത്തിയാ അവം ആ എനിക്കത് ഒ ത്തിരി ഇഷ്ടപ്പെട്ട് അങ്ങനെടുത്ത് അപ്പ അതിന്റെ കൂടി ഇടാൻ വേണ്ടി ഞാനൊരു ആ മയിൽപ്പീലി പച്ച ഉണ്ടല്ലോ മയിൽപ്പീലി പച്ച
ആഹ് മനസിലായി
ആഹ് മയിൽപ്പീലി ക പച്ച നിറത്തിലെ ബ്ലൗസിന്റെ തുണിയ എടുത്തത് അതിട്ട് വേറൊരു ഇതുണ്ട് അതിനാണ് നമ്മുടെ കാപ്പിപ്പൊടി ഇല്ലേ കാപ് പ്പിപ്പൊടി കളറ് ആഹ് കാപ്പിപ്പൊടി കളറിലെ ആ തുണിയെടുത്ത് അപ്പ ഇതൊരുപോലെ തയ്ക്കാൻ കൊടുക്കണം ഞങ്ങളിങ്ങനെ അടുത്ത മാസം ഗുരുവായൂര് പോകൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്
ക്കാന
ആഹ് അവ ഞങ്ങള് ഓർത്ത് ഇനീപ്പ അവടെ പോവുമ്പഴേ
ആ പുതിയ നമ്മള് കുഞ്ഞി കുഞ്ഞിനെ സെറ്റ് ത്തിന്റെടൈപ്പാന്നോ
അല്ല സെറ്റിന്റെ ആ നെറ്റ് ആ നെ റ്റ് പോലത്തെ എട്ത്തത്
ആ മോക്കെന്തോ പ്രായണ്ട് ഇപ്പം
അഞ്ചു വയസാട അഞ്ച്
പാതിയേ തയ് ആയ് ആ രീ അപ്പം ആ കുഞ്ഞല്ലേ അപ്പച്ചിരി ഫാഷനൊക്കെ ആയിട്ട് ഉടുപ്പൊക്കെ തയ്ക്കാല്ലോ
ആഹ് ഞാൻ വിചാരിച്ചു കൈയില്ലാതെ മറ്റേ പകുതി നമ്മുടെ വയറ് കാണുന്ന ടൈപ്പ് പ്പില് തൈക്കത്തില്ലേ ആ ആ ഞാ ആ ഞാനങ്ങനെ വി അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിൽ എന്തെങ്കലും കേറി നോക്കണം എങ്ങനെ തൈപ്പി ക്കണോന്നേ
ല്ലേ പിൻഡ്രസ്റ്റ് നോക്കിയാലും മതി
ഏതാ
പിൻട്രസ്റ്റ് ണ്ടല്ലോ
അതെന്തുവാ
അതൊരാപ്പാ പിൻട്രസ്റ്റ്ന്ന് പറയും
ആഹ് ആഹ് ആഹ്
ത്ത് നമ്മക്ക് പല മോഡല് തയ്യല് കാണാം മ്മക്ക് എന്തോ വേണേലും ഇപ്പോ ഒരു ഫുഡിൻ്റെ ആലും ഈ യൂട്യൂബ് നോക്കുന്ന പോലെ അതിനാത്ത് കിട്ടും
ആഹ്
ആഹ് ഈ ആഹ് പിൻഡ്ര ആപ്പാ നമുക്ക് എന്തോ വേണേലും അയ്നാത്ത് കിട്ടും അയ്നാത്ത് ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയലായിക്കോട്ടെ ഒരു മോഡലായിക്കോട്ടെ തയ്ക്കുന്നതായിക്കോട്ടെ എന്തെലും ഒരു ഫുഡ് ഉണ്ടാക്കുന്നായിക്കോട്ടെ എല്ലായ്നാത്ത്കിട്ടും
ഓഹോ ഹോ അപ്പൊ ഞാനാണെ ഇതിന് ഇതിന് മുന്നേ ആണെ--ങ്കിലേ ഞാാനൊരെണ്ണം എടുത്ത് വ എനിക്കാണെ ഒത്തിരി സെറ്റും മുണ്ടുണ്ട് ഒത്തിരി അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച് എന്തോ അതിലൊരെണ്ണം എടുത്ത് കട്ട് ചെയ്തിട്ടെ തയിപ്പിക്കാം പി ല്ലേ ഞാൻ വിചാരിച്ച് അവ നമ്മൾ ഉടുത്തതല്ലിയോ അപ്പ ഞാനോർത്ത് ഉടുക്കാത്ത ഒരെണ്ണം വെച്ചങ്ങ് തൈ പ്പിക്കാം എനിക്കാണെ വേറൊരു കോ ഓ മറ്റേ കാപ്പിപ്പൊടി കളറ്ല് ഒരു സാരിയൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ച് അത് വെട്ടി അവക്കും പാവാടെ ഉടുപ്പും തയ്പ്പിക്കാം എന്റെ അനിയത്തിക്കും തയ്പി ക്കാന്ന് ഞാനിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുവാരുന്നു പക്ഷെ അതിനാ ബ്ലൗസ് പോയിടുത്തതിന്ന്
അപ്പ അത് നോക്കത് തയ്ക്കൻ അറിയുന്നവരോട് പറയാങ്കില്ലേ
അത ഒരു ത അതായത് ഞാൻ ഉദ്ദേശിക്കുന്നച്ചാ നമ്മളിങ്ങനെ അ മുട്ടിന്റവിടം വരെ കൈ വെച്ചിട്ടിങ്ങനെ ചെറിയ പ ഫ് പോലെ വെ
ആ മനസി മേളി പപ്പും താഴോട്ട് അല്ലാതെ
ആഹ് ആഹ് അങ്ങനെ വെച്ച് തയ്പ്പിക്കാം ന്ന് വിചാരിച്ച് ഷെ ഇത് ഒത്തോണം കൈ നിക്കത്തില്ല ഞാൻ ഇന്നലെ ഒന്ന് ചുമ്മ ഉടുത്തു നോക്കിയപ്പോണ്ട് നമ്മുടെ കൈയില് നിക്കത്തില്ല സാരി
സാരിം ചെല അല്ലൊ അമ്മളിനി എത്രയൊക്കെ പശ മുക്കിയാലും ചെല സാരി നമ്മടെ കൈയി നിക്കത്തില്ല
ത്തില്ല നമ്മള് താഴോട്ട്ള്ള ഇത് പിടിക്കിംമ്പഴ് ത്തേക്കോണ്ട് ഒരുമാതി ഇങ്ങനെ അങ്ങും ഇങ്ങുവായിട്ട് പോകുന്നു ആഹ് പൊങ്ങി നിക്കുന്നു അത് തന്നെ പൊങ്ങി നിക്ക്ന്ന് അത് തന്നെ പൊങ്ങി നിക്ക് ന്ന് അപ്പൊ ഒറ്റ പ്ലേറ്റ് ഇട്ട് ഉടുക്കാന്ന് വിചാരിച്ച് അല്ലാതെനിക്ക് ഇങ്ങനെ പിടിച്ചുടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ
സെ പക്ഷെ സെറ്റും മുണ്ട് ആന്നെങ്കി നമുക്ക് ക്ക് നമ്മുടെ പഴേശോതുങ്ങി നിക്കും
ആ ആന്ന് എനിക്കാണെ നല്ല നല്ല വയറുണ്ട് അതോ വയ സാരി കൊടുത്തപ്പോ കാണാൻ ഏഴാം മാസ വയറ അയ്യോ ഞാനോർത്തു ഈശ്വരാ എങ്ങനെ എന്തോ ചെയ്യോന്ന് ഓർത്ത് എനിക്കങ്ങ് വിഷമംആയിപ്പോയി
ആ ആ ചെല്ലവർ എനിക്ക് എനിക്കാണെങ്കിൽ വണ്ണം ഇല്ലാത്തതിന്റെ സങ്കടം എനിക്ക് സാരി ഉടുക്കുമ്പോ വയറില്ല
ആന്നോ എനിക്കാണെങ്കിൽ വയറേ ഉള്ളു കണ ഇപ്പോഴാർക്ക് വന്ന ഈ രണ്ട് മൂന്നാല് മാസം കൊണ്ട് ഇത്രയും വണ്ണം വെച്ചത് അതിന് മുന്നേ ഇത്രയും വണ്ണമല്ലായിരുന്നു
ആ
ആ എന്തുവാന്നോ തൈറോയ്ഡ് ഉണ്ട് എനിക്ക് ചിലപ്പോ ഇനി തൈറോയ്ഡിന്റെ ആയിരിക്കും ഉം വെക്കുവാന്നോ.
കേട്ട നമുക്ക് എനി ചെറിയൊരു പരിപാടി
ആ ശരിയടാ